ഹലോ?
ആഹ്‌ എന്തെയ്യാ?
ഞങ്ങള് വിടിങ്ങനെ കെടക്ക്ണ്ട്
ചായുടിഴിഞ്ഞോ?
ഏഹ്‌ ഫുഡഴിച്ച് കെടന്നിട്ടേള്ളു നേരം വൈകും ഫുഡഴിക്കാൻ
അത് ശരി മക്കള്ണ്ടോ?
ഉം
സ്കൂള് പോയതാ വന്നോ?
അല്ല ആഹ് സ്കൂള്ട്ടൊക്കെ വന്ന്
ആഹ് അടുത്തന്നെ സ്കൂള്?
ആഹ് അടുത്തന്നെയാ
ആഹ് എത്രയിലാ പടിക്കുന്നെ?
എൽ കെ ജി
രണ്ടാളും
അല്ല ഒരാക്ക്‌ രണ്ടായിട്ടൊള്ളു
ആഹ് അയ്ശെരി
പിന്നെ അവിടെയോ
ആഹ് എനിക്ക് മൂന്നാള്ണ്ട് രണ്ടാള് സ്കൂള് പോയതാ എത്തീട്ടില്ല ഒരാളാറിലാണ് ഒരാൾ രണ്ടിലാണ് പിന്നെ ഒരാള്ണ്ട് ചെറുതാ ഒ ഒരു വയസ്സും എട്ട് മാസായി
ആഹ് ഏഹ് എന്താ ഗേളോ ബോയോ?
രണ്ട് എ ചെറുത് മോളാണ് രണ്ടാമത്തും മോളാണ് മൂത്തമോനും
പെട്ടന്ന്
മ് എന്നിട്ട് മക്കളെ സൗണ്ടൊന്നും കേക്കില്ല കൈയിലാ മക്കളെ സൗണ്ടൊന്നും കേക്കില്ല അവടില്ലേ?
ആഹ് ഇണ്ട് ഒക്കെ സ്കൂള്ട്ട് വന്നതിലാണ്
ഉം ഉം പിന്നെ വീട്ടിലാരൊക്കെ‌ണ്ട്
വീട്ടില് എന്താ മക്കള് എന്താ പേരൻസും ഹസ്ബന്റും മക്കളും
അത്ശെരി മക്കള് ചായ വന്നിട്ട് ഫുഡയിച്ചോ ചായ കുടിക്കേ എന്താ ചെയ്യല്?
ഇല്ല ഒന്നും കൊടുത്തീല്ലാ
ഞാൻ കെടക്കേയിരുന്നു
അത് ശരിയാ
ഉം
മക്കളെങ്ങനെ സ് വണ്ടീലാ വെരല്
ആഹ് ആഹ് വണ്ടി അവിടെ അവിടെങ്ങൻ ഏഹ്
ഇക്കാക്കേന്റെ കൂടെ ഓട്ടർഷയിലാണ്
അങ്ങനെ
ഉം അത് രണ്ട് കൊല്ലം വണ്ടിലാരുന്നു പിന്നെ ഓരോ ഏഹ് കൊല്ലം കൂടാ റേറ്റിങ്ങനെ കൂടാ വണ്ടീന്റെ ഫീസ് ഉം
അങ്ങനെ
ആഹ് പിന്നതിലാക്കി ഓട്ടോലെന്നാക്കി
ഏഹ് ഏഹ്
മ് പിന്നെ വേറെന്തെക്കെയാ വിശേഷങ്ങള് സുഖം
സുഖായിട്ട് പോണു
അടെ വീട്ടിന്റട്ത്ത് പാതൊ ആഹ് പാടം അങ്ങനെന്തേലൊക്ക്‌ണ്ടോ
ഏഹ് എടുത്തൊന്നുല്ല കുറച്ചു വിട്ടാണ് അവിടെ
ആഹ് ഇവിടെ തൊട്ടട്ത്തുണ്ട് ആഹ് വേനലാവുമ്പ്ണ്ടാവോ വെള്ളം
ആഹ് ഇണ്ട്ണ്ട് അങ്ങനെ വറ്റലൊന്നുല്ല
അ ആഹ് എന്റെ വീടടുത്താ ണോ അന്റെ വീട് സെന്റ്കെട്ടാനായിക്കാ
അല്ലാ കൊറച്ച് വിട്ടാണ്
അഹ്
അത് കൊഴപ്പല്ലാ രാത്രി പിന്നെ മീൻ പൊരിച്ചിരിന്നു
ആയ് ശേരി
ആഹ്
പിന്നെ എന്തേ ഇവടെ ഇന്ന് പച്ചക്കറിയെര്ന്നു
ആഹ് ബീച്ച് ഏഹ് ബീച്ചേക്കൊണ്ട് കൊറച്ച് പോണം
അ ആഹ്
ഉം
പോക്കുണ്ടോ
എതേ മോളാണോ ആഹ്
എങ്ങനേ
എന്ത് ചെറിയ മോളണേ സൗണ്ട്ണ്ടാക്കണേ
അവള് പോവാ
ഉം അയ്ല വറ്ത്തേ ബ ഇതുമക്കൂടെ ഈ രണ്ട് സ്റ്റു പറഞ്ഞാരി ലെയ്റ്റിടല്ലിങ്ങള് പിന്നെ വേറെന്താ യെ അങ്ങനെ എപ്പോഴും ഇണ്ട് എന്നാലും പാവാണ് ഓള് ലൈറ്റിട്ടിട്ടങ്ങനെ ഓക്ക് എയ്താനെന്താട്ടാ പിന്നൊള്
അലോ
ഉം ഉം അ അലോ
ഉം മയ എന്താ പണി
ഇല്ല്യാ രണ്ടും കൂടിള്ള കാലാവസ്ഥ മൂടി കെടാക്ക്ന്നാ കാലാവസ്ഥ നേരത്തെ ചെതായിട്ട് ഒന്ന് പൊടിഞ്ഞു പോയി ആഹ് ചെറുതായിട്ട് ഒന്ന് പൊടിഞ്ഞ് പോയി വെയില് ഇല്ലാ
ആഹ് യെ ഇതുമ്മാക്കുടെ ഉമ്മിച്ചി കാണിച്ചര ഏഹ്
പിന്നെ ആരാ എൽ കെ ജിക്കാരിയാ
എന്താ വൈന്നേരത്തിന് അ ആഹ്
വൈക്ന്നെ പ്രത്യേകിച്ച് ഇന്നും ഒന്നും ഉണ്ടാക്കീല്ല്യാ ഓരോ മൂഡ് അന്സരിച്ചിട്ടേ ഒണ്ടാക്കുള്ളൂ
ഉം വീട്ടില് ആരൊക്കെ
ഇവടെ ഇപ്പേയൊ ഇമ്മേ ഇണ്ട് അസ്ബെൻൻ്റെ പിന്നെ ഞാനും മക്കളും
യെ യെ ആഹ് എല്ലാച്ച്മ്മാരും
ആഹ് അവരൊക്കെ വേറാണ് ഫാമിലിയായിട്ട് വേറെ ആണ് നാത്തൂന് വേറെ ആണ് മുത്താച്ഛന് വേറെ ആണ്
ഉം വേണ്ടാ വെ എഹ് എഹ് മാണ്ടാ ഈ ബുക്കില് എഴുതിയ മതി
മൂത്താച്ഛൻ്റെ വീട് ഞങ്ങളെ വീട്ടിന്റെ അട്ത്ത് അന്നെയാണ്
ആഹ് ആഹ് എഹ് ഇവടെ ആഹ് ഒര് ഓര് അട്ത്ത് അന്നെയാണ് മൂത്തച്ചേയ് പിന്ന പിന്നെ എന്റെ ഇളയച്ചന്മാര് മൂന്ന് നാത്തൂൻമാരും ആണ്. രണ്ട് നാത്തൂൻമാരേ കെട്ടിച്ച് വിട്ടു പി,, മൂന്നാമത്തെ പഠിക്കാണ് ആ കുട്ടികളും
ആ നിങ്ങള് വീട് എടുക്കുന്നുണ്ടോ
സ്ഥലം എടുത്തേക്കാണ്
അഹ് ആഹ്
ഇയാക്കോ
അങ്ങ് തറവാടെന്നെയാ. ഇനി ആരുല്ലല്ലോ ആഹ് ഇക്കാക്ക് വേറെ പണിയാ. നമ്മളെ ഓരി കൊടു ഓര് വേറെയാണ്, ഫാമിലി ആയിട്ട് പിന്നെ നാത്തുനാ ഉള്ളത് നാത്തൂൻ കല്യാണം കഴിഞ്ഞ് ഓല് വേറെയാണ്.
ഏഹ് ഏഹ് ഇമൂക്കടുങ്ങനെ അങ്ങനെ ഇങ്ങനെ കൊണ്ടുവരിക. എന്തിട്ട് ഇങ്ങന കൊണ്ട് വരുക ഉം
വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കീനോ
ഇല്ലേ. മോക്ക് ചോറ് കൊടുക്കല. രാവിലെ കടി, കടിയാ കൊണ്ടോകലാണ് ചോറിന്റെ വകയിയി. അ പിന്നെ ചോറ് കുറച്ച് ഇല്ലല്ല ഉം ഉം സ്കൂളില്ലേ, സ്കൂള് മാ ആയേര്. സ്കൂള് അവിടെ പ്രൈവറ്റ് ആയതോണ്ട് പിന്നെ എൽ കെ ജി. യു കെ ജി അല്ലേ. ഓലെ സ്കൂളിൽ അങ്ങനെയല്ല.
ഞങ്ങളെ ഇവിടെ എൽ കെ ജി യൂ കെ ജി ഒക്കെ ഫുഡ് കൊടുക്കാറുണ്ട് സ്കൂളിൽന്ന് പോടീ ഉം ഉം
ആഹ് ആഹ്.. താത്ത് ആഹ് അതാക്ക്. പിന്നെ വേറെന്താ
വേറൊക്കെ നല്ല വിശേഷം. സുഖം. ആ വരാൻ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എത്തും. വന്നാ പിന്നെ അവര് പിറകയാണ്. അത് കഴിയുമ്പോ മദ്രസ്സ പോകേണ്ട ടൈം ആവും.
എഹ്. ഇനി വൈകുന്നരം
ആഹ് മോൻക്ക് വൈകുന്നേരം മദ്രസ്സ.
ഉം എഹ് എഹ് ഉ അത
ഓള് വന്നാ പിന്നെ ഓക്ക് അവിടത്തെ വിശേഷങ്ങൾ പറയാനേ ടൈം ഉണ്ടാവുള്ളു.
ഏഹ് അത് കേൾക്കാനെ നേര
ആഹ് കേട്ടില്ലെങ്കിൽ ദേഷ്യം പിടിക്കും ചെയ്യും.
ആഹ് ആഹ് ഉം ഏത് ഉം ഉം വട്ടം വരച്ചാണ്. ഏഹ്. എന്താ പിന്നെ ആ അത് തന്നെ അവിടെ ഗൾഫിലാരുന്നു. ഇപ്പം നാട്ടില് ബിസിനസെയ്യാൻ പോന്നുണ്ട്. ഉം
പിന്നെ കൃഷി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ആഹ് കൃഷി ചെറുതായിട്ടൊക്കെ. നമ്മളെ ആവശ്യത്തിന് വേണ്ടി കുറച്ചൊക്കെ. അവ്ടെ?
ആഹ് ഇവടെ അങ്ങൻതന്നെ എങ്കില് ഇങ്ങനെ വാഴ കൃഷി ഇ അ ചേമ്പ്, മര അങ്ങനെ ഇങ്ങന ചില അല്ലറ ചില്ലറകള്.
ഉം
ചക്കിം മങ്ങി ഒക്കെ ഉണ്ടോ?
ഇല്ല ചക്കണ്ട് മാങ്ങില്ല. ഉം ഉം അവ്ടെ
ആഹ് ഇവിടച്ചക്ക മാങ്ങല്യ ണ്ടായിരുന്നു. ആദ്യണ്ടാര്ന്നു. മരം മുറിച്ചതാ. ആ റോ ട്ട്മലേക്കായപ്പോ പിന്നെ വീടിന്റെ അവിടേക്കും ആണ്. കാറ്റകടിച്ചാൽ ഇതാവും വിചാരിച്ചിട്ടേ
ആഹ് ആഹ് അങ്ങനെ ഉം ഉം
പിന്നെ
പിന്നെ എന്താ ഇങ്ങനെ പോണ്. ഉം എന്താ വർക്കും ചെയ്യണില്ലല്ലോ? വേറെ ആഹ് ഏ ഏഹ് ശര്യേ വാട്സ്ആപ്പ് ഗ്രൂപ്പാട്ട് അങ്ങനെ
ആഹ് അതെ വാട്സആപ്പ് ഗ്രൂപ്പ്. ആദ്യൊക്കെ കൊറച്ച് ആൾക്കാരൊക്കെ വാങ്ങിനി. പിന്നാണെങ്കില് അതങ്ങനെ എന്നും വെച്ച പിന്നെ ആരേ യാതൊരു ഇതും ഇല്ല.
ഏഹ്
പിന്നെ ഒയിവാക്കി ഞാൻ. പിന്നെ അയിന് ഇരിക്കാനും ടൈമ് ഇല്ലേനി.
അത് ഏഹ്
മ്പ സ്റ്റിച്ചിംങ്ങ അങ്ങനെ എന്തേലും ഉണ്ടോ?
ഇല്ല. സ്റ്റിച്ചിങ് നമ്മളെ നമ്മളത് നമ്മ ചെയ്യും. ചെറുതായിട്ടൊക്കെ അല്ല ഓവറായി ചെയ്യൊന്നില്ല. നമ്മത് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കു രാത്രി അമ്മൾ തൊക്കെ
ആഹ് ആഹ്? നീ വർക്ക് ചെയ്യുന്നുണ്ടോ ആഹ് വടെ ആഹ് ഞാൻ പോയീനി പഠിക്കാൻ വേണ്ടി പോയീനി. തിയെ പഠിക്കുന്ന ടൈമിലാണ് മോള് വൈറ്റിലായത് പിന്നെ അത് നിർത്തിവച്ച്
എഹ് ഏഹ്
ഞാൻ ഫാഷൻ ടിസ്സിങ്ങിന്റെ ഇതിന്
അങ്ങനെ ഞാന് ഓൺലൈനി പഠിചിക്കേന് ഫാഷൻ ഡിസൈ വാട്സ്ആപ്പിലും ഓൺലൈനൽ ണ്ടല്ലോ ആഹ് വറെണ്ണം അച്ഛന്റെ വീട്ടി പോ വറെണ്ണം മച്ചണ് ഉം ഉം ഏഹ് ഏഹ് ഉം ഇവടെ വടെ ഉം പിന്നെ ആഹ് എൽ കെ ജിയണ്
ഉം
ഉം വന്നെയ്ന പിന്നെ ഓര്ത്ഞ് ഇ പർഞ്ഞ പോലെ ക്കെ ക്കണ്ടഹ് ഞമ്മള് അല്ലെങ്കി ഇങ്ങനെ വിളിച്ചോണ്ട്ക്കും ഏഹ് പിന്നെ ടീച്ചർ അഹ് പറഞ്ഞു മ്മച്യേ ടീച്ചർ ഇത് പറഞ്ഞു മ്മച്യേ അർഞ് ങ്ങാണ്ടേ
ആഹ് ആഹ് കൊറെ കഥകള് പറയണ്ടായിരിക്കും സ്കൂളിട്ട് വന്നാൽ
ആഹ് അതെ ആഹ് ആഹ് ഓക്കേ ഓക്കെ ശരി
മിസ് ലീവായിരുന്നു